കേൾക്കുന്നുണ്ടോ?
ആ കേക്കുന്നു ഹലോ
ആഹ് ആഹ് ആഹ്
എന്താ വിശേഷം
നല്ല വിശേഷം
ആ ഇവിടെയും നല്ല വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നു
ആ ആ ആ ഫുഡ്‌ ഒക്കെ കഴിക്കാനായോ?
ആ ഫുഡ് ഫുഡ് കഴിക്കാ പോവുന്നു
ആഹ്
ഫുഡൊക്കെ ആയി പിന്നെയാ നോക്കട്ടെ ഉം ചോറും മീൻകറിയും വേറെത്താ സ്പെഷ്യലായിട്ട് വെച്ചിട്ടില്ല
ആ ആ അത് ശരി
അധികനേരം അടുക്കളയിൽ നിക്കാൻ വയ്യ അങ്ങനെ അങ്ങനെ പെട് ട്ടെന്ന് ജോലിയങ്ങ് തീർത്തു അധിക നേരം അടുക്കളയിൽ നിൽക്കാനേയ് വയ്യാതൊണ്ട് ജോലി പെട്ടെന്ന് തീർത്തു
ഏ എന്തുപറ്റി സുഖല്ലേ?
ആ ഞ്ഞാ ഇങ്ങനെ ഏ വീഡിയോ എടുക്കാൻ വേണ്ടി മുറ്റ്ത്തെറങ്ങിയ ഒരു മരത് ത്തിന്റെ ചോട്ടിപ്പോയ് അയ്ന്റെ വീഡിയോ എട്തോണ്ട് ന്നപ്പഴത്തേക്കും കാൽല് എന്തോ കൊണ്ടു
ആ ആ അന്ന് പർഞ്ഞത് ലേ
പിന്നെ ആ അത് തന്നെ അത് ഇതുവരും കരിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല കുറഞ്ഞില്ല
ആ വേധനണ്ടാവൂല്ലേ
ഉം ഉം പിന്നെ എന്താ അവ്ടത്തെ വിശേഷങ്ങളൊക്കെ?
ഇവടെക്കെന്താ അങ്ങനൊക്കെ പോണ് ണ്ട് ഉം പിന്നെ എന്താ പരിപാടി ന്ന്ട്ട് എ ന്തേ പരിപാടിക്കൊക്കെ പോക്ക്ണ്ടോ ഇങ്ങളവടെ എങ്ങനെ ഇവടെ സ്‌ക്കൂൾത്സവങ്ങളൊക്കെ ണ്ടാവാറ്.
ഉം ഇബടെ ഈ ശബരിമല സീസൺ കഴിയുമ്പഴത്തേക്കും ശബരിമല സീസൺ കഴിയുമ്പഴത്തേക്കും ഉത്സവം തൊടങ്ങും
ആഹ് അപ്പൊ
കാണും ഇപ്പം ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞു.
ആഹ് ഇപ്പൊക്കെ കഴിഞ്ഞു ഉം ഇവടെ ണ്ടായപ്പോ ഇപ്രാവശ്യം പോവാനൊന്നും പറ്റീല എല്ലാ പ്രാവശ്യം പോവാനും ഉണ്ട് ഇപ്രാവ്ശ്യം പിന്നെ ഇക്ക നാട്ട്ലില്ലാത്തോണ്ടേ പോവാം പറ്റീല. ആഹ് വെടിക്കെട്ടൊക്കെ ണ്ടാവോലോ രാത്രി ആഹ് ആഹ് അത് ഒര് ഒമ്പത് മണി പ ഒമ്പതര, പത്ത് മണി ആ സമയത്തൊക്കേണ് തോന്ന്ണ് ണ്ട് ഇണ്ടാവാറ്. അപ്പം ഉം ഓരില്ലാത്തോണ്ട് അല്ലെങ്കി ഞങ്ങളത് കഴിഞ്ഞിട്ടൊക്കെ വെരാറൊള്ളു ഉം ഇപ്പങ്ങനെ അകാണോ അയ്ന്റെ വെളിച്ചോം ആ സോണ്ടൊക്കെങ്ങനെ കാണും വീട്ട്ക്ക് കൊറേ വ്ട്ട്ട്ടാണ്. പക്ഷെ അയ്ന്റെ മേലെ ഉയരത്തിലൊക്കെ പോയി ന്നാല് നേരെ കാണാ മക്കള് വ്ട്ന്ന് വേഗം വണ്ടിട്ത്ത് ആഹ് വടെ ഒര് കുന്ന്ണ്ട് ഒര് ഉം ഫ്ളാറ്റും തൊക്കെള്ള ഒര് സ്ഥലണ്ട് വടെ മ്മളെ വീടിന്റെ തൊട്ടട് ത്താ പ്പൊ ഓരാ ആ സൗണ്ട് കേക്കുമ്പോത്തിന് വേഗം വ്ട്ന്ന് സ്കൂട്ടി ട്ത്ത് മേലേക്കോടും ന്ന്ട്ട് പിന്നെ അവടെ പോയി അത് കണ്ട്ട്ട് ഇങ്ങട്ട് എറങ്ങി വെരും.
ഇവടെ അതെ ഞങ്ങള് പോവും ഇവടെ തൊട്ടട്ത്ത് അമ്പലണ്ട്.
ആഹ്
അവടെ പോവും പോയി കാണും പണ്ടൊക്കെ പോവാര്ന്നു ഒരുപാട് പോവാര്ന്നു ഈ അമ്പലത്തില് ഉത്സവങ്ങളിലെക്കെ ഉത്സവം തൊടങ്ങുന്നതേ ആഘോഷാ ഇഷ്ട്ടം പോലെ പോവാര്ന്ന് ഉമ്മായും വാപ്പായും കൊണ്ടോവും അവടെ കൊറേ ബെലൂണും വാങ്ങി.
അതെ യതെ അതെ അയെന്നെ ഞാനും തന്നെ ചെർപ്പത്തിലൊ കൊറേ ഇന്റെ വീട്ടിലാവ്മ്പോ അമ്പലത്തിലല്ല പോവ അമ്മളെ ഏഹ് ടൗണില് ണ്ടാവോലോ ഇങ്ങനെ ആനീ ആറാട്ട് അങ്ങനെക്കെ വെരോലോ ആ ആന അത് പോലെ അത്ങ്ങനെ അമ്പൽത്ത്ക്ക് പോയീക്കൊണ്ടിരിക്ക്മ്പോ ഏഹ് അവടെ ട്ടൗണില് വെച്ച്ട്ടാണ് കൂട്തല് നേരം വൈകുന്നേരം തൊട്ട്ട്ട് ഒര് ഏഴ് ഏഴര വരെക്കെ അവടേണ് ആഹ് ഇണ്ടാവാ പരിപാട്യേള് അപ്പൊ ആഹ് അവടെ ഫുള്ളു ബിൽഡിങ്ങിന്റെ മോൾള് നറച്ച് ആൾക്കാരും ഉം നറയും ഉച്ച കഴിഞ്ഞേക്കെന്നെ പോവാണെങ്കി ഞമ്മക്ക് സീറ്റ്ട്ടും അല്ലെങ്കി അവടെ ഫുള്ള് നറയും. അപ്പൊ ഇന്റെ ഇപ്പാന്റെ ഓഫീസ് അവടെ തെന്നായ തോണ്ട് ഞങ്ങളയ്ന്റെ മുന്നിപോയിക്കും അപ്പ തെന്നെ അവടൊരു ഫുള്ളായ്ട്ട്ണ്ടാവും ന്നാലും ഏഹ് എങ്ങനെലൊക്കെ തിക്കി തെരക്കി അവടെ ന്ക്കും ന്നാലും അമ്മക്ക് കാണാ അപ്പ സാധനങ്ങളൊന്നും അവ്ട്ന്ന് വാങ്ങാം പറ്റൂല്ല അങ്ങള് കണ്ട് പിന്നെ വണ്ട്യൊന്നും ക് ട്ടൂല പിന്നെ പാടത്ത് കൂട്യൊക്കെ നടന്ന് വീട്ട്ക്ക് വെരണം
ആഹ് ആഹ് പണ്ടേ പണ്ട് ഇപ്പം ഇ അങ്ങനെ അധികം കൺ കാണുന്നില്ല പണ്ട് ഈ പറയെടുപ്പുണ്ട് ആനയെ കൊണ്ടുവന്ന് വീടിന്റെ മുമ്പില് വന്നിട്ട് അവിടന്നീ അരിയാ നെല്ല് നെല്ല ക്കെ എട്ത്തിട്ട് പോവാര്ന്നു പറയെടുപ്പെന്നു പറയും
ആഹ് അത് ഇപ്പളുവുണ്ട് ഞങ്ങളെ വീട്ട്ന്റെ ഐക്കൂടെക്കെ വെര്ല്ണ്ട് പിന്നെ തറെക്കെ കെട്ടീട്ട് ങ്ങനെ
ആഹ് തറേല് ച ആഹ് ചാണകം മെഴ്കീട്ട് അവടെ ഈ പറയും നെല്ലും ആഹ് അഹ് അതൊക്കെ വെച്ചിരി ആഹ് അന്നിട്ട് അവടെ വന്ന് ഈ പറയക്കെട് ത്തിട്ട് പോവാ
ആഹ് ആഹ് ഓര് അഹ്പ്പളും ണ്ട് പ്പൊ ഞങ്ങളയ്കൂടൊക്കെ ഇണ്ട് ആഹ് പാടത്തുകൂടിയാണ് ആഹ് അങ്ങെ അങ്ങെ തലക്കന്ന് കളി തൊടങ്ങും ഓരോ വീടുകൾ കൂടിയൊക്കെ ഓരോ വീടുകൾ കൂടിയൊക്കെ കളിച്ചിട്ട് ആഹ് പാ പിന്നെ പാട ത്തു കൂടി ങ്ങളെ വീട്ന്റെയി കൂടി അങ്ങനെ പോകും ന്ന്ട്ട് മേലെ അവടം വരെ കളിച്ചിട്ട് പിന്നെ അവര് അമ്പലത്തി പോവുള്ളു അപ്പൊ ഞങ്ങളെ അവട്ന്ന് കൊട്ട് കേക്കുമ്പോത്തിന് ഇവിടുന്ന് ഞങ്ങള് പണിയാളൊക്കെ ഒരിക്കി ഓടും അങ്ങട്ട് അത് കാണാൻ വേണ്ടി പ്പളും അങ്ങനേട്ടൊ പ്പൊ എത്ര വല്തായിക്കണെങ്കിലു ഞങ്ങള് വീട്ടി പൂരള്ള സമയത്ത് വീട്ട്ല്ണ്ടെങ്കില് ഇപ്പഴും ഞങ്ങള് അഹ് കാണാനോടും ന്നിട്ട് പിന്നെ മേലെ വരെ പോം മേലക്ക് പോവില്ല ആഹ് പിന്നെ അതേപോലെ മ്മള് ന്താ കാളെ ഓല്ക്ക് കാളനെണ്ടാക്കുവല്ലോ ഓലെ ഉം ന്താ പറയാ ഞങ്ങളവിടെ കൊറെ ആഹ് കോളനിയിണ്ട് അപ്പോ ആ കോളനിലൊര് കാളെ ആഹ് ഓല് അയിന്റെ മൊഖൊക്കെ വെച്ചിട്ട് രൂപത്തിന് കാളട രൂപ ത്തിന് ഓല് ഇണ്ടാക്ക ചെയ്യ ഓലിം അതും ഇതും സാധനങ്ങളൊക്കെ വെച്ച് ഒ കാളനെണ്ടാക്കും അപ്പം രണ്ടൂസംങ്ങനെ ഓല്ങ്ങെനെ ചെർതായിട്ടൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിയക്കെങ്ങനെ അയ്മെ അയിനെ കോല്മ്മെ വെച്ചിട്ടും ഇതൊക്കെ ആക്കി നിർത്തും ന്നിട്ട് പിന്നെ ഈ പണി ലാസ്റ്റ് പൂരത്തിന്റെ അന്ന് ഉച്ചയാമ്പോത്തിന് പണിയൊക്കെ കഴിച്ചു ഓല് എന്തൊക്കെ ആ ചാരങ്ങളൊക്കെ കഴിഞ്ഞ് ഓലയ്നെ കൊണ്ട്പോം അപ്പൊ ഞങ്ങള് ഭയങ്കര സന്തോഷാക്കരെ അത് കാണാൻ പോവാനും പിന്നെ ആർപ്പും വിളിം ഇതൊക് ക്കായിട്ടയ്നെ കൊണ്ടൂവ
അപ്പൊ ഉം എന്താണ് നല്ല രസേന്നു അയ്നെ കൊണ്ടോണ കാണാനൊക്കെ അഹ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊക്കെ പോയി അ ഫോട്ടെട് ക്കാന് ഉം പണ്ടത്തെ പോലെല്ലല്ലോ പ്പോ ഞ്ഞിപ്പോ സമ്മയ്ക്കൊ അമ്മക്കങ്ങനൊക്കൊര് ടെൻഷനേര്ന്നു അപ്പോരൊക്കെ ഭയങ്കര സ്നേഹത്തില് വെരിം വെരിം എന്താ ഇപ്പൊ ഫോട്ടോഎട്ക്കണെയ്‌ന് നമ്മളതല്ലേ നിക്ക് ഞങ്ങള് ഫോ ട്ടോ എടുത്തരാ എല്ലാരും നിക്ക്ന്നൊക്കെ പർഞ്ഞ ഞങ്ങള എല്ലാരേം അയ്ന്റെ മുന്നിലൊക്കെ നിർത്തി ഫോട്ടോക്കെ എടു ത്തന്നു ഭയങ്കര രസേരുന്നു ഓരെ ശിങ്കാരി മേളം
ഇവിടെയൊക്കെ ഉത്സവം വരുമ്പോഴത്തേക്കെ കാണാൻ പോകും പ്രത്യേകിച്ച് ഇവിടെ കടയ്ക്ക് തിരുവാതിരക്കൊക്കെ പോകും
ആഹ് ആഹ് അയ്ശെ ആഹ് ആഹ് ആഹ് അയ്ശരി നമ്മള പിന്നെ വള ക്കാരൊക്കെ ണ്ടാവുല്ലോ കുപ്പി വള അങ്ങനെ വളക്കാരൊക്കെ വീട്ട് കൂടി വരൊക്കെ ചെയ്യോല്ലോ
ആഹ് അവിടെയോക്കെ വരു ല്ലേ ഇവിടങ്ങളെ അങ്ങനൊന്നുംല്ല ങ്ങനെ വീടുകളിൽ നിന്നും കൊണ്ട്ള്ള കച്ചടങ്ങളൊന്നും അധിക ഇല്ല കുറവാ ആഹ്
അത് ഇന്റെ മ്മാന്റെ വീട്ട്ന്റെ അവിടെങ്ങനെ ഒരു സ്കൂള് അടക്ക്ണത് അടക്ണെന്റെ പിറ്റേസായിരുന്നു അവിടെ പോയിട്ട്ണ്ടാവ അപ്പൊ ഞങ്ങള് ആഹ് സ്കൂളടച്ച അന്നന്നെ പോവും വിര്ന്ന് പോവും ന്നിട്ട് ഏഹ് പിറ്റേസം പൂരത്തിന് പോവും പിന്നെ എന്ത രാത്രിയൊക്കെ അവിടെ പിന്നെ അമ്പൽത്തിന്റെ അവിടെണ് പൂരണ്ടാവ അപ്പൊ ഞങ്ങളവ്ടെ പോഉം ന്നിട്ട് പിന്നെ കഴിഞ്ഞ് പോന്നിട്ട് പിറ്റേസം രാവിലെ സുബൈന് മറ്റേ വെടിക്കെട്ട് കാണാൻ പോകും നല്ല രസേയിര്ന്നു
നമ്മ ഈ ഒരു സിനിമ ഉണ്ടല്ലോ എന്തയ്ന്റെ പേര് എന്തോര്മാമ്പഴം അതിനകത്ത് ഈ വള വിൽക്കാൻ വേണ്ടി മോഹൻലാല് വരത്തില്ല ആഹ് കിളിച്ചുണ്ടൻ മാമ്പഴതിനകത്തു
ആഹ് ആഹ് അതേപലെ ഒരു കൊട്ടയിലൊക്കെ വെച്ചിട്ടാണ് വരി ഇങ്ങനെ വള വളവള ഒക്കെ പറഞ്ഞിട്ട് കുറേ ചേച്ചിമാർ വരും എന്നിട്ട് നമ്മൾ വേണം പറഞ്ഞാല് ഓരന്നെ ഞമ്മള കയൊക്കെ പിടിച്ചിട്ട് നമ്മള കൈ്യമ്മ ഇട്ട് തരുല്ലോ ആഹ് വീട്ടില് വാ ആഹ് അവിടെ എന്റെ വീടിന്റെറെ അടക്ക് വന്നീന്ന്ല്ല പക്ഷെ കഴഞ്ഞ പ്രാവശം വന്നു എന്നിട്ട് പിന്നെ അനിയത്തിന്റെ ഭാ എല്ലാരെ കയ്യിലും അരെച്ച ടസം വളട്ടെടുത്തു കുട്ടികൾക്കും വല്യോൽക്കും കസിൻസിനും എ ല്ലരിക്കും ഇട്ട് കൊടുത്തു അനിയത്തി ഓളവഗയാ പറഞ്ഞിട്ട് നല്ല രസംണ്ടായി കാണാൻ
ആണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ട കുപ്പി വള പ്രത്യേകിച്ച് കുപ്പി വളകൾ ഭയങ്കര ഇഷ്ടം ഞാൻ ഇവിടെ തൊട്ടടുത്ത കടകളി പോ ആഹ് കുപ്പികളുകൾ വാങ്ങിക്കും കാരണം ചെറുപ്പത്തിൽ അങ്ങനെ കുപ്പികളകൾ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പ പോയി കുപ്പികളകൾ വാങ്ങിക്കു പ്ര
ഞാനും വാങ്ങിക്കും ആഹ് ഞാനും വാങ്ങിക്കും വാങ്ങിക്കാറുണ്ട് വാങ്ങിക്കന്നിട്ട് ന്നപ്പോ ഒരു പ്രവശ്യം ഉം അനിയന് കൊടുന്നന്നു അനിയന്അര ടസം കൊടുന്നന്നീന്നു ന്നിട് ഞാൻ കൊറെേ ദിവസം ഇട്ടിട്ട് എന്താണ് അതിന്റെ പൂതി എന്താ മാ പൊട്ടണിന് വേണ്ടിട്ട് ഊരിയിട്ട് വള സ്റ്റാൻഡൽ വെച്ചു ട്ട് മോള വന്നുങ്ങാണ്ട് വളങ്ങട്ട് എടുത്തത ഒന്നിച്ച് താഴ്തക്ക് വീണ് ഫുള്ളും പൊട്ടി ട്ടി എന്നിട്ട് ഒന്നേറ്റ ബാക്കി ഉണ്ടായിരുന്നു ബാക്കി അഞ്ചെണ്ണം പൊട്ടി
ആഹ് ആഹ്
പിന്നെപ്പൊ ഞാൻ ഈ കഴി ഞ്ഞ ത്തി വാങ്ങിത്തന്നതും തന്നെ അതും കൊണ്ടചീന്ന് അതും തന്നെ ഓള് വള എടുക്കുന്നോടു കൂടിയ സ്റ്റാൻഡ് ഇളകും അയ്ല് പിന്നെ രണ്ടെണയിറ്റ പൊട്ടി ബാക്കി ഉണ്ടായിരുന്നു
ആഹ് അതെല്ലെ ഞാനും ഇഷ്ടംപോലെ കുപ്പിവളകള് വാങ്ങിക്കും എൻന്റെറെ ഒരു ഫ്രണ്ടിന്റെ കടഇവിടെ ണ്ട് അവിടെ പോയി കുപ്പികളൾ വാങ്ങിച്ചിട്ട് വരും എന്നിട്ട് വാച്ച അപ്പോ ഏവും ഇഷ്ടം വാച്ചായ്ർന്ന് പക്ഷേ ആ കുപ്പിവള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാച്ച് ഉപേക്ഷിക്കും വാച്ച് മാറ്റിയിട്ട് ഈ കുപ്പിവളകൾതന്നെ ഇട്ട് നടക്കും
കുപ്പിവള ഇടും അതന്നെ അതൊരു രസണ്
അതെ അതെ പഴെ പണ്ടത്തെ കാലത്തേക്ക് ഓർക്കാൻ പറ്റിയൊരു
ആഹ് കുപ്പ വള പിന്നെ അത് പൊട്ടി കഴിഞ്ഞാല് ആഹ് അതെ പൊട്ടിക്കഴിഞ്ഞാല് ആ പൊ ട്ട് എട്ത്തെച്ചുങ്ങാണ്ട് അതൊണ്ട്
ആഹ് പിന്നെ ഇങ്ങനെ കയ്യിലിങ്ങനെ പൊട്ടിച്ച് സ്നേഹം നോക്കും
ആഹ് അതെ അതെ എത്ര വലുത് കിട്ടി എത്ര ചെറുത് കിട്ടി അത് ഞാനും ഇപ് ഇപ്പളും ആ എന്താ കുപ്പിവള ഇന്റടുത്ത് നിലത്ത് വീണ് പൊട്ടിയപ്പോം ഞാനതൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് ഞാന് ഇക്ക വരുമ്പോ ഇക്കാന്റെ അടുത്ത് ഇങ്ങനെ പറയും ഒന്ന് കണ്ണുമ്പോ കൈ നീട്ടോ ഇന്നോട് പറഞ്ഞു പിന്നെ ഇത് നോക്കിട്ടാണല്ലോ ഇപ്പൊ സ്നേഹ അളക് വെറുതെ ആഹ്
ഇനി പൊട്ടിയില്ലെങ്കി ഇവിടത്തെ പിള്ളേർ എന്ത്‌ ചെയ്യും എടുത്ത് തറയേൽട്ട് പൊട്ടിക്കും പൊട്ടിചിട്ട് പറയും അയ്യോ പൊട്ടി പ്പോയി മമ്മീ നമുക്ക് സ്നേഹ നോക്കാം പറഞ്ഞു സ്നേഹം നോക്കും
അതന്നെ ഓൽക്കൊന്നു പറഞ്ഞാ മനസിലാവൂല്ല പണ്ടൊക്കെ അത് ഭയങ്കര ഇതെല്ലേരുന്നു പിന്ന കുപ്പിവളൊക്കെ തെരഞ്ഞു നടന്നിട്ടാണല്ലോ കളിക്കാനൊക്കെ കുറേ ആൾ കുറേ ഐറ്റം വാണല്ലോ അപ്പ തെരഞ് നടന്ന് കി
ഈ മുറ്റത്ത് മുറ്റത്ത് തന്നെ ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ കു കുപ്പിവളകളുടെ പൊട്ടികൾ കിട്ടും. അതെടുത്തിട്ട് വന്നിട്ട് നമ്മൾ അത് വെച്ച് കളിക്കുമായിരുന്നു. അന്നൊക്കെ മുറ്റത്തിറങ്ങി നടന്നാൽ കുപ്പി വളയുടെ സെറ്റ് എവിടന്നെങ്കിലും കിട്ടും കിട്ടും പക്ഷെ ഇന്ന് ഇന്ന് അങ്ങനെ ഒന്നും കിട്ടില്ല കാരണം ഇന്നില്ലേ കമ്പി വളകളും മറ്റുള്ള ഇതൊക്കെ ആയതു കൊണ്ട്
ഇവിടെ ഇന്റെ നാ ത്തൂൻക്ക് ഭ്രാന്താണ്. ഓള് ഇതേപോലെ എവിടെ വള കണ്ടാലും വാങ്ങും. ഇവിടെ ഇപ്പം മാള്, മാളുകൾ കൂടെ പോയാല് കിട്ടും. ആ വളകള്ണ്ട് തോന്ന്‌ണ് ണ്ട് ഇങ്ങനെ ഏഹ് ചെലയിടത്ത് കൂടൊക്കെ ഉണ്ട് അപ്പൊ
ഇവിടെ ഇഷ്ടം പോലെ കടകളില് എന്താ ഇത്ണ്ട് വളകളുണ്ട് കുപ്പിവളകള്. ഇഷ്ടം പോലെയുണ്ട് പല ഡിസൈനുള്ള പക്ഷെ ഈ ഡിസൈനില്ലേ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പച്ചയും ആ ചുവപ്പൊക്കെ വളകളുണ്ടല്ലോ.
ച്ചിം മഞ്ഞ എന്താ ചോപ്പും അങ്ങനെയൊക്കെ കളറാക്കിയിട്ടൊക്കെയാ ഇടല്
ആഹ് അതാണ് സൂപ്പർ പക്ഷെങ്കിൽ ഡിസൈൻ ഉള്ളത് എനിക്ക് അത്ര ഇഷ്
ഏഹ് അഹ് ശരി ഞാനാ ഡിസൈൻ ഉള്ളതാണ് കഴിഞ്ഞ പ്രാവിശ്യം വാങ്ങീന്നത് അതിന്റെ മുന്നത്തെ പ്രാവശ്യം വാങ്ങിയപോ പ്ലെയിൻ വാങ്ങി. ആഹ് ഒര് ആഹ് ചോപ്പ് വേറെ സാധാ പ്ലെയിൻ അല്ല. ഒരു ചില്ല് പോലത്തെ പ്ലെയിൻ ഇണ്ടല്ലോ.
ആഹ് ഒരു ദാവണിയും കൂടൊക്കെ ഉണ്ടെങ്കിൽ കിടിൽ പഴയൊരു ഒരു, ഒരു നാട്ടിൻപുറത്തെ ഇതാവും. അതെ
അതെ അതെ ഉം പിന്നെ എന്തന്നാ ഞാൻ വിളിക്കട്ടോ ആഹ് ആഹ് ആഹ്